ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നു എന്തൊക്കെയുണ്ട് ഹലോ ഉം സുഖ ഉം സുഖാട്ടിരിക്കുന്നേ എല്ലാരും
ആഹ എല്ലാരും സുഖമായിരിക്കുന്നു
ഉം കൊറച്ച് കൃഷിയ ണ്ടന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് കൃഷി
കൃഷി കുമ്പളങ്ങ ചിരങ്ങ പടവലങ്ങ വെള്ളരി വെണ്ട പയർ എല്ലാണ്ട്
ഉം മൊത്തത്തിന്റെ ഒള്ള കൃഷിയാല്ലെ
ത്തുള്ള കൃഷിയാണ് വിഷു യൊക്കെ ആയിട്ട് കൊറെ ചെ വെള്ളരിക്കൊക്കെ വിറ്റു
ആഹ
കൂടുതൽ ഉണ്ടായിരുന്നു അതിനിങ്ങനെ പൊട്ടലുംതൊക്കെ വരണത്തൊക്കെ ഇപ്പ ഞങ്ങൾക്ക് തരും വിറ്റ് പോവാത്ത ചെറിയ ഐറ്റം ഒക്കെ
ആഹ
ആഹ അങ്ങനെണ്ടതൊക്കെ
അതാ കൊണ്ടുവരുംല്ലേ ഉം
ആഹ കൊണ്ട്വരും ഉപ്പക്ക് കൃഷിനോട് നന്ന താല്പര്യമാണ്
ഉം ഉം ഉം എങ്ങനെയ ഇത് മാർക്കറ്റിൽ കൊണ്ട വിക്കോ
ആ മാർക്കറ്റ് കൊണ്ടോട്ട് വെക്കന്നെ അങ്ങനെ ടൗണുകളൊക്കെ വിറ്റ് വല്യ ടൗൺ ഹോളില്ലേ ടൗണുകൾക്കൊക്കെ കൊണ്ടേയിട്ട് വിക്കും. ഒന്ന് ഒരു ഇന്ന് അർത്ത നാളെ എടുക്കൂല മറ്റന്നാ പോയിട്ട് അങ്ങനെ പൊട്ടിക്കും അങ്ങനെ ഒന്നരാട ദിവസങ്ങളിൽ വെച്ച് പൊട്ടിച്ചിട്ട് വിക്കും
ഓ ഓ ഓ ഇപ്പം ആ പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ടോ അതേ ഒറ്റക്കന്നേണോ
പൊന്നെ ഇപ്പ ഒറ്റക്കന്നേ. ഇപ്പൊ രാവിലെ നേര്ത്തെ പോയിട്ട് സുബഹി നിസ്കാരൊക്കെ കഴിഞ്ഞിന് ശേഷം പോയിട്ട് പൊട്ടിക്കും. എന്റെ പൊട്ടിച്ച് വെയിലൊക്കെ ആകുമ്പോ ഇതിനൊക്കെ അങ്ങനെ റോഡിൻ്റെ അടുത്ത് കൊണ്ടായേക്കും എന്നിട്ട് നേരം വെളുക്കുമ്പോൾ രാവിലെല്ലേ പീടികളിലൊക്കെ പച്ചക്കറി വരൂലേ അതേ സമയം അപ്പോഴത്തിന് കൊണ്ടയ് കൊടുക്കും.
ഓ ഓ ഓ ശുദ്ധ മായ ആ പച്ചക്കറികളൊക്കെ കൂട്ടി
ആ ഇൻക്കും പച്ചക്കറിനോടാ നല്ല താല്പര്യം ഇക്ക് മീന് ചിക് അങ്ങൻത്തേനോടൊന്നും താല്പര്യംല്യ. പച്ചക്കറി
ഓ ഓ ഓ
ഉം
പിന്നെ ഈ കപ്പയൊക്കെ ഇണ്ട ഈ മരിച്ചീനിയൊക്കെ? അങ്ങനെയുള്ള ഐറ്റംസ് ഈ മരച്ചീന ഉണ്ടല്ലോ ചീനി അതിണ്ടാവും.
ഇല്ല അതൊന്നും ഇവ്ടെല്ല കൃഷി ചെയ്യൂല്ലല്ലോ.
അതെല്ലേ ഉം ഉം ഉം.
ചീരാ അങ്ങനത്തെ ഒന്നും ചെയ്യൂല. ഉം ഇതൊക്കെ തന്നെ പിന്നെ മുരിങ്ങടെല ക്കല്ലേ മുരിങ്ങാ ടെ അതൊക്കെ പച്ചക്കറിടെട് കൊമ്പു കൊണ്ടോയി കുത്തും അപ്പൊ ഈ പച്ചക്കറിണ്ടാകുമ്പോത്തിന് അതൊക്കെ തെഴുത്ത് വന്ന് അയിമന്നും പൊട്ടിക്കും അങ്ങനൊക്കെണ്ട്
ഓ ഓ ഓ മുരിങ്ങേല ടുവോ
ഇല്ല അത് വെക്കൂല അത് വീട്ടിൽക്ക്‌ കൊണ്ട്രും ഇപ്പ വീട്ട്ക്ക് ങ്ങനെ കറീം ഉപ്പേര്യോക്കെ ണ്ടാക്കാനങ്ങനെ
മ്
മുരിങ്ങപ്പ എല്ലാ വീട്ടി ടുകളിലും ണ്ടല്ലോ അധികായ്ട്ടും
അത അതെ
ഇപ്പം മുരിങ്ങി മുരിങ്ങാക്കാന്റെക്കൊ രു സീസൺ അല്ലെ സമയത്ത് അവിടെക്കെ ണ്ടോ മുരിങ്ങക്കായ ഇവിടെ ന്റെ മൂത്തച്ഛന്റെ വീട്ടിലൊക്കെ ണ്ട് അവിടെണ്ടോ?
ഇവിടെ ഉണ്ട് പക്ഷെ പി പിടിച്ചിട്ടില്ല. വലുതായി നിൽക്കുന്നേ ഉള്ളൂ ഉം പൂവൊന്നും വന്നിട്ടില്ല
ങ്ങള പച്ചക്കറി എങ്ങനെ പുറത്തുന്ന് വേടി ചെയ്യ
ആ നമുക്ക് ഇവിടെ അങ്ങനെ ഒന്നുംല്ല പുറത്തൂന്നാ മേടിക്കുന്നതെ
വേറെ ആളുകളൊന്നു ണ്ടാക്കണംന്ന് അവരെടുത്ത്ന്നൊന്നും മേടിക്കൂല
ഇല്ല നമ്മള ഇവിടെ ത്തി നമ്മുക്ക് അങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ കൃഷി ഇടങ്ങളൊന്നും ഇല്ല ഇവിടെ ഇവിടെ ഫുള്ള്. ആ കടകൾലൊക്കെ ഒള്ളൂ അല്ലാതെ വീടുകളിൽ അങ്ങനെ ആരുമൊന്നും ചെയ്യത്തൊന്ന്ല്ല
വിടെ അധികം വീടുകൾലാണ് വീടുകൾ കൊടുന്നിട്ട് ങ്ങനെ വീടിന്റെമ്മരത്ത് കൂടെ വേണോ വേണോന്ന് ചോദിച്ചിട്ട്ങ്ങനെ
ഓ അങ്ങനെയൊക്കെ ഒണ്ടെങ്കിൽ നല്ലതാ നമ്മൾക്ക് അത് അങ്ങനെ ഇവിടൊന്നും ആര് ആരും കൊണ്ടൊന്നുംപോകില്ല കൊർച്ച് ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ ഉണ്ട് പക്ഷെ ഇവിടെയന്നും ആഹ ഇവിടെ എല്ല സിറ്റി ആയത് കൊണ്ട് അങ്ങനെ എല്ലാരും കൊറച്ചു സ്ഥലം അല്ലെ ഉള്ളു അവരെ വീട്ട അല്ലെ എന്നാ എനിക്ക് ഇ ഉ പക്ഷെ നമക്ക് അങ്ങനെ അറ്റ സ്ഥലവും ഇല്ല അത നമ്മോ ചെയ്യാനും പറ്റില്ല
ആ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ലാലെ
ഇവിടെ നമ്മ സ്വന്ത അല്ല അപ്പ പിന്ന
ആഹ ആഹ
പറ്റത്തില്ല എല്ലാലും കാപ്പാ ഞാൻ കൊറച്ചൊക്കെ ചെയ്തായിരുന്നു
ഉം
ഇപ്പം കുറച്ച് വൈയായികയും കൂടെ ഉണ്ട് അപ്പൊ പിന്നെ നടുവിന് ഇച്ചിരി പ്രശ്നമുണ്ട് അതു കൊണ്ടിപ്പ ശ്രദ്ധിക്കുന്നില്ല
ഇപ്പം അങ്ങനെ ചെയ്യണ ഒന്നും ഇഷ്ടണ്ട അതിനോട്ട പിന്നെപ്പ ഞമ്മള ഇങ്ങനെ അങ്ങനെ ഇണ്ടായി കണ്ടപ്പോ ഞമ്മക് ഇങ്ങനെ പിന്നെ അതിനോട് ഇങ്ങനെ താല്പര്യം വന്നു
ആഹ് ആഹ് അതെ ചെയ്യുമ്പം നമുക്ക് കിട്ടുമ്പോ അതെ അതെ
ആഹ്.
ചെയ്ത് കാണുമ്പോൾ നമുക്കൊരിഷ് ക്കവാ
ആഹ് ഇഷ്ടാണ്.. പക്ഷെ ക്ക് ആദ്യംന്നും ഇഷ്ടണ്ടായ്രുന്നില്ലട്ടൊ. പ്പൊ ഇങ്ങനെ ഞാൻ ചെയ്തോ ക്കുമ്പൊക്ക് ഇഷ്ടപ്പെട്ട ബ ഇങ്ങനെ. തൂണെ ഇഞ്ഞുംണ്ടാക്കാര്ന്നു ഓരോന്നും ഇങ്ങനെ വിത്തക ളൊക്കെ കൊണ്ടന്ന്ട്ട് ഇങ്ങനെ. ഇണ്ടാക്കാരുന്നു ന്നുള്ളൊരു തോണ ൽ.
ആഹ് അതാ അല്ലെ എന്തെങ്കിലൊക്കെ ചെയ്താ നമുക്ക് അത്യാവശ്യത്തിന് ഒന്നും വീട്ട്ല് ഇല്ലെങ്കിലും പെട്ടെന്ന് പോയി പറിച്ചെട്ത്തു ചെയ്യാം.
ആഹ നമു പെട്ടെന്ന് നമുക്ക് എവിടക്കെങ്കിലും ഒന്ന് തിരിയാണെങ്കി മ്മടെ വീട്ട്ല്ണ്ട പച്ചക്കറി എടുത്ത്ട്ടെന്നും പെട്ടന്ന് എന്തെലും കൂട്ടാൻ വെച്ച്ട്ടൊക്കെ ഒന്ന് തിരിയാണെ
അത അതാ ഞാന് ഇങ്ങെ കൊറെ മൊളകൊക്കെ ഉം. എന്താന്നാ
പെട്ടെന്നൊക്കെ നമ്മള ഈ പീടിയെ പോയിട്ട് വേടിക്കലും അതൊന്നും നടക്കൂലല്ലോ വീട്ടില് ആളില്ലെങ്കിലൊക്കെ.
ആഹ് അതാ അതാ.
ഉം.
പിന്നെ. വേറെന്തായി ഇങ്ങനെ കൃഷി ചെയ്തിട്ടും അവ്ടെ തന്നെ ഉള്ള വിത്തുകൾ ഇങ്ങനെ വെച്ചിരിക്കൂല്ലേ?
ആ അങ്ങനെല്ല. വീട്ടൾക്കെ ഞമ്മള് ഇങ്ങനെ ടൗണ്ന്നൊ ക്കെ പോയിട്ടിങ്ങനെ വിത്തുകള് മേടിച്ച് വരൂലെ? പൊറത്തുന്ന് ആ അങ്ങനെ മേടിച്ചിക്കാണ്. അങ്ങനെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇണ്ടാക്കാചെയ്യാ. ആ പ്പിഞ്ഞിപ്പോയി ഇപ്പ ഉണ്ടാക്കിയെന്റെ വിത്ത് ചിലതിന്റെക്കെ വിത്ത് എടുത്ത് വെക്കുന്നിട്ട് അടുത്ത പ്രാവശ്യം അത് കു ത്തും അടുത്ത ഈ സമയം വരുമ്പോ.
ആഹ് ആഹ് ആഹ് അപ്പ പിന്നെ നമ്മുക്ക് പൊറത്തന്ന് മേടിക്കല്ല നല്ലത് കിട്ടൂല്ലേ?
ആഹ് നല്ലത് കിട്ടും. പക്ഷെ നമ്മള് പൊറത്തിന്ന് മേടി ക്കുമ്പോ എല്ലാതു ഇട്ടിട്ട് ഇത് ഞമ്മൾ ഉണ്ടാക്കുമ്പോ അധികം നല്ല സാധനങ്ങളും ആവുല്ലേ പുറ ത്തുന്നൊക്കെ പെട്ടെന്ന് വേണ്ടാവാനെ ക്കോരോന്നു ഇട്ടിട്ടും പെട്ടന്ന് വളർത്തണതൊക്കെ അല്ലേ?
ഉം ഉം ഉം അതാ. പിന്ന വേറെന്താണ്ട്
വേറെ എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല്യ ഇപ്പൊ ചൂടൊക്കെ മാറി നല്ല തണുത്ത കാലാവസ്ഥ ആയി മാറി.
അതാ. പ്പം
ഞങ്ങളിവിടെ പാലക്കാടാണ് പാലക്കാട് ഭയങ്കര ചൂടായിരുന്നല്ലോ. ചൂട് കൂടുതലായിരുന്നു
ആഹ് അവിടെയാണ് ഏറ്റവും ചൂട് കൂടുതല്ല്ലേ
ശരിയാ വീട്ടിന്റെ ഉള്ളിലൊന്നും നിക്കാൻ വയ്യാത്ത ചൂടാറിന്നില്ലേ പറ
ആ ഇവിടെയും ചൂടുണ്ടായിരുന്നു ഇവിടെയും നല്ല ചു ചൂടായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ടല്ലേ ഈ മഴ
ആഹ് നേരം പോലെ ഒരു ദിവസം മഴ പെയ്താൽ തന്നെ ആ ചൂട് മാറിയ
ആഹ് ആഹ് അതാ ഞാനിവിടെ പറഞ്ഞ പിന്ന എന്തുവാതിരി ചൂടായിരുന്നു ഒരു ദിവസം മഴെയ്തപ്പോ എല്ലാം തീർന്നു
ആഹ് അത്ര മതി പക്ഷെ അയിനും വേണ്ടി എന്താ ചൂട് സഹിക്കാൻ വയ്യാതായിരുന്നു
അതാ ഭയങ്കര ചൂടാരുന്ന്
ഉം ആഹ് എന്താണ് കൊറേ കാലത്തുന്ന് ഇങ്ങട്ട് ശേഷം ആദ്യട്ടാണ് ഇങ്ങനെ ചൂട് തോന്നുന്നുണ്ട്ല്ലേ
ആ തന്നെ തന്നെ ഇവിടേക്ക് മക്കക്കൊക്കെ ആ ചൂട് കുരുവൊക്കെയാ വന്നെ ആദ്യട്ടാ അങ്ങനെയൊക്കെ വരുന്നതേ
ആഹ് ആഹ് എല്ലാവല്ലാർക്കും വന്ന് ഈ വെക്കേഷനും ചൂടും ഒക്കെ ഒന്നി ചൊപ്പ്ട് വന്നേ കുട്ടൊള് കളിയോ ഒക്കെ ആയിട്ടാണതെ
ആഹ് അല്ലാതെ ഇത്രയും ഇത്രയും ചൂടൊന്നും ഇല്ലാരുന്നു
ഇല്ലണ്ടായില്ല ഓ സഹിക്കാ പറ്റാത്ത ചൂട് വന്നു ഉം
പിന്നെ എന്താലും ഇപ്പൊരു ആശ്വാസം ഒണ്ട് പിന്നെ ഇനി അടുത്ത മഴക്ക്ടു കുട്ടികേള് ഇനി എന്തെങ്കിലും വരുന്നോന്നാ അതിന്റെ വെഷ്
ആശ് അതുണ്ട് ആഹ് വെയിലാണെങ്കി വെയില്ന്ന് മഴ വന്നാലും മഴ ഇനി എന്തെല്ലാം വരാൻ പെടക്ക്ണു ഇപ്പോ മഴ തുടങ്ങിട്ടേ ഉള്ള് ഇപ്പൊ തന്നെ ഇടി പൊട്ടിട്ട് അപകടൊപെ
ആഹ് മരിച്ച് അതാ അതാ ന അതൊ ഇപ്പ ആദ്യത്തെ സംഭവാ ഇപ്പ ഇത്രേം പുള്ളാര് ഒരുമിച്ചൊക്കെ മരി
മരിക്കുന്നത് ആ അത് ശരി. എനങ്ങിങ്ങനെ ഓരോന്ന് കേക്കാ കിടക്കണു ഉസ്കൂള് തുറക്കണ സമയം കുട്ടിയൊള് വരുന്ന സമയത്തൊരു ഇടി മഴ എന്താവും
അതെ അതെ
വീട്ടിലെത്തി കിട്ടിയാനുള്ളൊരു സമാധാനം
ആഹ് ആഹ് എങ്ങനെ കുഞ്ഞുങ്ങള് ഇപ്പ് വിളിക്കാണോ അതെ ബസ്സിലോ?
അബ്ബാസ് എല്ലാ അവര് സ്കൂളിന്ന് സ്കൂ സ്കൂൾ വണ്ടി ണ്ട് അവര് സ് സ്കൂൾ വണ്ടീന്ന് വരും.
മ് മ് മ്
മോ മന്റെ മോന് പിന്നെ ഹൈസ്കൂളാണ്.
ആഹ് ആഹ്.
അപ്പം അവന് വണ്ടിയിലൊന്നും പോവൂല അവരൊക്കെ വലിയോരായില്ലേ അപ്പൊ ഒരുസം. സ്കൂൾ ബസിൽ ഒന്നും കേറില്ല.
ആഹ് എന്തായിപ്പോ? സാധാ ബസ്സി വരും.
ആഹ് സാധാ ബസ്സിലല്ല അവര് കൊറച്ചു പോയാമതി സ്കൂൾക്ക് അപ്പൊ അവര് നടന്നിട്ട് ഒരു ഫ്രണ്ടായിട്ട് നടന്നു പോവും.
ഓ മ് മ് മ് എങ്ങനെ പോയാലും നമ്മുക്ക് വീട്ടി വരുന്നോണം വരെ ടെൻഷനാല്ലേ
ആ ആ അത് ശെരിയെന്നേണ് പിന്നെ വേറെന്താങ്ങിനെ അങ്ങനെ ഈ സമയൊക്കെ പൊറത്തെർങൊ അതോ വീട്ട് തന്നെ
ഇല്ല വീട്ടില് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഈ ഡിസ്കിന് ഇച്ചിരി പ്രശ്നൊണ്ട് അപ്പം പ്രസവം കഴിഞ്ഞടം തൊട്ടൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം അല്ല പപ്പാക്ക് ഹോസ്പിറ്റൽ കേസൊക്കായപ്പം ഒരുപാട് ദെവസം അവിടെ നിക്കേണ്ടിയൊക്കെ വന്നു മെഡിക്കൽ കോളേജില്ലായിരുന്നേ
ആ
കൊർച്ച് കൂടിയത് അപ്പൊ ഇപ്പം റെസ്റ്റില്ല
ആ
മ് പിന്നെ ആ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഞാൻ എത്തിയ ഞാനിപ്പോ പുറത്തോട്ടൊന്നും അങ്ങനെ പോവാറില്ല യാത്രയൊക്കെ കുറച്ചടി യാ
ആ ആ
സമയം റെസ്റ്റ് എടുക്കാ പിന്നെ വീട്ടിലെ ജോലി ഉണ്ടല്ലോ
ഓ അതന്നെ ഒരു പണിയല്ലേ എങ്ങ റെസ്റ്റില്ല വീട്ടിത്തെ ജോലി തന്നെ ഒരു ജോലിയാ കൂലി ഇല്ലാത്ത ജോലി
ആ തന്നെ സത്യം അപ്പം അതുമൊരു ജോലി ആയതുകൊണ്ട് പിന്നെ രാവിലെ ഉച്ചക്ക് രാത്രി എല്ലാം ചെയ്യണം അത് നമ്മള് ഒറ്റക്കല്ലേ ഉള്ള്
ആ അത് ശരിയെന്നെ എത്ര ചെയ്താലും കഴിയൂല്ല എന്ന എല്ലാരും പറയണേ എന്താ പണിന്നാണ് എടു ക്കുമ്പോളറിയാ
അപ്പോ ശരിടാ ഞാൻ വിളിക്കാമേ
ഓക്കെ